കേൾക്കുന്നോ മഴയൊക്കെ ഉണ്ടായിരുന്നൊ ഇന്ന്
ആ ഇന്ന് ഇന്ന് വെയിലുണ്ടായിരുന്നു പക്ഷെ വൈകിട്ട് ഞാൻ തുണിയൊക്കന്ന് എനിക്ക് കഴുകി ഉണക്കി കൊണ്ടുവന്നയായിരുന്നു കേട്ടോ പെട്ടന്ന്രു മഴയങ്ങ പെയ്ത്
ആണോ
വതക്ക
അയ്യോ കഴിവി വിട്ട മൊത്തം നഞ്ഞ പോയോ
എല്ലാം ഉണങ്ങിയതായിരുന്നു ബെഡ്ഷീറ്റ് വലിയ ബെഡ്ഷീറ്റ ആായിരുന്നു എല്ലാം ഉണങ്ങിതായിരുന്നു എല്ലാം മൊത്തം തോനയും തുണിയ ഉണ്ടായിരുന്നു ഞാൻ മൊത്തം എഴതിട്ട് എല്ലാം ഉണങ്ങീതായിരുന്നു ഞാൻ വിചാരിച്ച കുറച്ച് ഞരോടെ കടന്ന് ഉണണംങ്ങാട്ടെന്ന് പറഞ്ഞു ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാൻ എന്നിട്ടതിരിച്ചു പോുന്ന മുറി വന്ന് ഇരുന്നപ്പ കാണാ പെട്ടന്ന് ഏരച്ചൊരു മഴയങ്ക പത് നനഞ്ഞ മൊത്തോ
മൊത്തം നനഞ്ഞ് ഞാൻ തൊട്ട് നനഞ്ഞ്
ആഹ് മൊത്തം നനഞ്ഞൂറ്റി വാരി
ആഹ് അത് പക്ഷെ ഇനി കുഴപ്പല്ല കഴുകിക്കഴിഞ്ഞല്ലോ നാളെ കൊണ്ടങ്ങാണ്ട് ഉണക്കിയെടുത്താ മതിയല്ലോ ഇനി
ആ ഞാൻ പിന്നെ എല്ലാം പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇവിടെ സ്റ്റ സ്റ്റാൻഡിൽ കൊണ്ടിട്ട്
ആന്നോ ആ മോളില് വിളി വിരി ക്കാനായിട്ടുള്ള സ്ഥലൊന്നും ഇല്ലി‌യോ ഷീറ്റാ
ശീ ഇല്ല വീട്ടില് ശീ- റ്റൊന്നുട്ടിട്ടില്ല ടെറസ് മാത്-
ആ ടെറസ് മാത്രം അന്നരം- പിന്നെ അതും പറ്റത്
ഇല്ല ഇല്ല അങ്ങനെ തുണി ഉണ ക്കി ഉണക്കാനുള്ള സൗകര്യവും ഇല്ല.
ഇല്ല ആഹ് ഞാൻ ഈ ആഴ്ച കഴുവിയില്ല, ഇന്ന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നേ.
ഓ
ആഹ് അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് കഴുവാൻ വയ്യായിരുന്നു, പിന്നെ അങ്ങ് വയ്യാ പനിയുടെയാന്നോ ലക്ഷണങ്ങള് പോലൊക്കെ ഉണ്ട്.
ആണോ
ആഹ് തലവേദനയും കാര്യങ്ങളും ഒക്കെ.
അപ്പം പനിക്കാൻ വല്ലതും ആയിരിക്കും.
പനിക്കാൻ നാളെയും മറ്റന്നാളും ഒക്കെ കൊണ്ട് അറിയാൻ പറ്റും.
ശരി മൂക്കൊലിപ്പോ തുമ്മലോ അങ്ങനെ വല്ലും ഉണ്ടോ?
ഏഹ് രാവിലെ ചെറുതായിട്ടൊന്ന് തുമ്മിയായിരുന്നു, പക്ഷെ ഇപ്പം ഉച്ചക്ക് ശേഷം ഒന്ന് തലവേദന.
ഉം തലവേദന പിന്നെ നിനക്ക് എപ്പോഴും ഉള്ളതല്ലേ.
ആഹ് നേരത്തെ ഉള്ളയാണ് അന്നേരം പിന്നെ ഇത് എന്തിന്റെ ആണെന്ന് അറിയാൻ പറ്റ ത്തില്ല പക്ഷെ ദേഹം ഒക്കെ ഒരു വയ്യായ്മ വേദനയൊക്കെ ഉണ്ട്, അതാ പിന്നെ ഒരു സംശയം.
ആഹ് പീരിയഡ്‌സ് ആവാറായില്ലയോ.
ആഹ് അത് നടന്നോണ്ടിരിക്കുവാ.
ഓ ചിലപ്പോ അതിന്റെ വേദന ആയിരിക്കും.
ആഹ് അതിന്റെ ആയിരിക്കും, ഞങ്ങൾക്കെന്നാ നാളെ ഒരു യാത്രയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
ഓ ഓ
ആഹ് ഞങ്ങടെ അമ്മടെ. കുഞ്ഞമ്മക്കെ കൊ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നു.
ഓ കാണാൻ പാനോ
ആ അത് കുറച്ച് വിഷയായിരുന്നു എന്ന് വെച്ചാല് ഏഹ് തിമിരവാണ് രണ്ട് കണ്ണിലും തിമിരവാണ് ഒരു സ് സ്വകാര്യ ആശുപത്രിയിലാ ഇതിന്റെ ഓപ്പറേഷൻ കഴിച്ചതേ
ആഹ്‌
നമ്മള് എവിടെ ചെന്നാലും സാധാരണ ഒരു കണ്ണ് കഴിഞ്ഞിട്ട് അത് ഭേദവായിട്ടല്ലേ അടുത്ത കണ്ണ് ചെയ്യുന്നത്
ആന്ന് ആന്ന് അങ്ങനെ ചെയ്യത്തുള്ളൂ
ആ ഇവിടെ രണ്ട് കണ്ണു ഒരുമിച്ച് ചെയ്തു
അയ്യോ
ആ ഇവര് ആരോടും അങ്ങനെ പറഞ്ഞതൂല്ല ഇങ്ങനെ ഓപ്പറേഷനാന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യൂന്ന് നമുക്കറിവില്ലല്ലോ
അങ്ങനെ ചെയ്യൂ യാ രേലും
സ്വകാര്യാശുപത്രിയിലാരുന്നു അന്നേരം പിന്നെ ചെയ്തു രണ്ടു കണ്ണിലും ചെയ്തു
ആ ന്നിട്ട്
ആ പിന്നെ കണ്ണില് പറയുന്ന് തലവേദന എങ്ങാണ്ട് എടുത്തപ്പം വിക്സ് തെങ്ങാണ്ട് എന്തു വാന്ന് കൃത്യ ട്ട് അറിയൻ വയ്യ കണ്ണിലങ്ങ് ഇൻഫെക്ഷൻ ആയി ന്ന്
അത് ശരി
കണ്ണില് ഇൻഫെക്ഷൻ ആയിട്ട് കണ്ണ് മൊത്തവും വെള്ള പോലായന്ന്
അയ്യോ
ആ കണ്ണ് വെള്ള പോലായി അന്നേരം വീണ്ടും വേറൊരു ആശുപത്രീൽ കൊണ്ടുപോയിട്ട് അവിടെ വീണ്ടും ഒരോപ്രേഷൻ കൂടി കഴിഞ്ഞ്
ആഹാ എന്നിട്ട്
ആ ന്നട്ട് അന്നേരം നമുക്ക് വീട്ടിലാന്നോ ഇല്ലയോന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഫോ എനിക്കൊന്ന് റേഞ്ച് കിട്ടാത്തത് ആശുപത്രിയിലായോണ്ടായിരിക്കും
രണ്ട് കണ്ണിലും വീണ്ടും ഓപ്പറേഷ
അല്ല ഒരു കണ്ണ് ലൊര് കണ്ണില്
ഒരു കണ്ണില് ആ
ആ അന്നേരം തലവേദന എടുത്തപ്പോഴന്തോ തേച്ചയാന്നോ ഇങ്ങനെ പറയുന്നു അതോ ഞ്ഞി ഇങ്ങനെ രണ്ട് കണ്ണൂടിക്കെ ഒരുമിച്ച് ചെയ്തൊണ്ട് വന്നയാന്നൊന്നും ഇങ്ങനെ അറിയാൻ വയ്യല്ലോ നമ്മള് ഈ ഈ കണ്ണിന്റെ ഓ പറേഷൻന്ന് പറഞ്ഞാൽ അത്ര വല്യ കാര്യമല്ലന്ന് പ റഞ്ഞാല് നമ്മളിത് സൂക്ഷിച്ചില്ലെങ്കിൽ വല്യ പാടാ
പിന്നെ കൈയിഞ്ഞ് വല്യ വല്യ കാര്യം തന്നെയാണ് ഭയങ്കരായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് കണ്ണിലെ ഓ
ആ പത്തു ആശുപത്രിൽ പോകുമ്പോഴത്തേക്ക് അവര് വല്യ കൊഴ പ്പല്ല ഒന്ന് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നേ പറയത്തുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുവല്ലോ
നമ്മള് ചെറുതായിട്ട് പോലും ഒരു ഇതുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ആ
ഇൻഫെക്ഷൻ ആവും ആ കണ്ണിൻ്റത് രണ്ട് കണ്ണും ഒരേപോലെ ചെ യ്യയും ചെയ്തു
മ്
ആ ഇതേപോലെ ആയിരുന്നു ഇവിടെ ഞങ്ങടെ അമ്മുമ്മയ്ക്കും ആ ഇവിടെ ഞങ്ങടെ അമ്മുമ്മയ്ക്കും ഇങ്ങനെ ഗ്ലൂക്കോമാന്ന് പറഞ്ഞ് കണ്ണിന്റെകത്ത് പ്രഷർ വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നേ
ആ ഞാൻ കേട്ടിട്ട്
ആ അന്നേരം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതിന്റെ രീതികൾ എങ്ങനാന്ന് വെച്ചാല് നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞന്റെ മിക്കവറും അന്ന് തന്നെ നമ്മളെ വിടും തിരിച്ച് വിട്ടിട്ട് പിറ്റേനിന്റെ പി റ്റേന്ന് നമ്മളൊരു ചെക്കപ്പിനായിട്ട് പോണം
ഓ
ആ പിറ്റേന്നിന്റെ പിറ്റേന്ന് പോയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ അവര് കണക്ക് പറയുന്നതേ. ഏഹ് ഈ മരു ഒഴിക്കുന്നതിന് രീതികളുണ്ട്. ആദ്യമേ നമുക്ക് സമയം കൂടുതൽ ഒഴിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഏഴോ എട്ടോ പ്രാവശ്യോക്കെ ഒരു ദിവസം ഒഴിക്കാവുന്നാ
നമുക്ക് ഇങ്ങനെ ആഹ് ഇങ്ങ് കൂടും. അതായത് ചാദ്യമേ രണ്ട് മണിക്കൂർ ഇടവിട്ടാണെങ്കിൽ പിന്നെ അത് നാല് മണിക്കൂർ ഇടവിട്ട് പിന്നെ ആറ് മണിക്കൂർ ഇടവിട്ട് മരുന്നഴിച്ചാ മതി. അന്നേരം ഒരു മൂന്ന് മാ സൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മടെ മരുന്നും തീരും മൂന്നാമത്തെ മാസോക്കെ നമുക്ക് ഏഹ് ഓരോ നേരം വീതവേ കണ്ണീ മരുന്നൊഴിക്കാനും കാണത്തൊള്ളൂ.
ഇത് രണ്ട് കണ്ണിലും ആന്നോ ഓപ്പറേഷൻ ചെയ്യുന്നത്.
രണ്ട് കണ്ണിലും ഓപ്പറേഷൻ ചെയ്തെന്നാ പറയുന്നേ നമുക്ക് വിളിക്കുമ്പോ പറയുന്ന കാര്യങ്ങളെല്ലെ അറിയത്തൊള്ള്
ആഹ്
ആ അന്നേരം അന്നേരം നമ്മൾ ആദ്യമേ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇരുന്നായിരുന്നു അവിടെ ഏഹ് രണ്ട് ചേട്ടന്മാരാ ഉള്ളത്. അതില് ഏഹ് മൂ ത്തെ ചേട്ടന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് കൊച്ചിനിപ്പ മൂന്ന് മാസം ആയതേ ഉള്ളൂ പ്രസവം കഴിഞ്ഞി
അയ്യോ ആഹ് നമ്മക്ക് നോക്കാൻ പറ്റ
കുഞ്ഞിനേയും ആ കുഞ്ഞിനേയും ഇങ്ങനെ നോക്കാനും പറ്റത്തില്ല പക്ഷെ അഹ് ചെക്കപ്പ് ഒണ്ടല്ലോ ഇങ്ങനെ എടക്കെടക്ക്. അന്നേരം ഇത്രയും ദൂരം അങ്ങിച്ചിരി ദൂരയാ അവരുടെ വീട്.
ഓ ശരി ആഹ്
അന്നേരം ഇത്രയും ദൂരെയങ്ങ് കൊണ്ടുവരുമ്പഴത്തേക്ക് പിന്നമ്മക്ക് ചെക്കപ്പിന് കൊണ്ടൊവു പാടല്ലെ വേറെ ആശുപത്രികളൊന്നും കൊണ്ടു പോകാനും പറ്റത്തില്ല
അയ് ശെരിയ ആ നടത്തിയ ഓപ്പറേഷൻ നടത്തിയ ആ ഇഷ്ട തന്നെ കൊണ്ട് പോണം
കൊണ്ടുവരണം അതുകൊണ്ടാ പിന്നെ നമ്മള് മടിച്ച അല്ലെങ്കി ഇവിടെ പറഞ്ഞായിരുന്ന് നമ്മളിങ്ങ് ഇവിടെ നോക്കാന്ന് കാരണം ഇങ്ങനെ നമുക്കറിയാലോ വയ്യാതിരിക്കുമ്പഴത്തേക്ക് പാടല്ലേ
ആതാ തീർച്ചയായും
ആ ആ അന്നേരം പക്ഷെ അതും നടന്നില്ല അങ്ങനെ ഇൻഫെക്ഷനുവായി വീണ്ടും ഒരു ഓപ്പറേഷനും കൂടി കഴിഞ്ഞിട്ട് അന്ന് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണോന്ന പറഞ്ഞത് രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞി അന്നേരം അതിനു ശേഷം ഏഹ് പിന്നെ ഇന്നേരം ഇനി വീട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് കൃത്യയിട്ട് അറിയാൻ വയ്യ
ഇന്ന ശരി എളേ ചേട്ട ട്ടൻ എന്തോ ചെയ്യുവാ
ട്ടൻ പുറത്തായിരുന്നു വിദേശത്തായിരുന്നു ഉം ആ ഉണ്ടായിരുന്നു അന്നരം അവരൊക്കെ ഉണ്ടായ ഉണ്ട പിന്നെ നമ്മള് കൊണ്ടുവരാതിരുന്നത്
ആ അവരുണ്ടായുണ്ട് ആ
പിന്നെ ഇനി എന്തോ സംഭവിച്ചു നമ്മ ക്ക അറിയാമേ കൃത്യമായിട്ട് മരുന്നൊഴിക്കാഞ്ഞിട്ടാണോ അതോ ഇനി സാധാരണ വെച്ചിട്ട ഇങ്ങനെ പ്രായം അവർക്ക് വാശും ദേഷ്യവും ഒക്കെ കൂടുതലല്ലേ
ആ
ആ എന്ത് ഇനി തലവേദന എടുത്തപ്പോഴത്തേക്ക് തേക്കരുത്ന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എടുത്ത് തേച്ചോ എന്തോന്നൊന്നും അറിയാൻ വയ്യല്ലോ ഇത് ഭയങ്കര അസ്വസ്ഥതയാ ആ ഒലിച്ച ഇറങ്ങിയോ ആ അസ്വസ്ഥതയ ഇത് നമ്മളോട് ഡോക്ടർ കൃത്യമായിട്ട് പറ ഇങ്ങനെൊന്നും ഒന്നും ചെയ്യരുത് ആവി പോലും നമ്മള് പിടിക്കാൻ പാടില്ല ചൂടടുത്ത്പലും തട്ടാൻ പാടില്ല
അതാ അങ്ങനെ ഉണ്ട്
ആ് നമുക്ക് ഇവിടെ അമ്മൂമ്മയ്ക്ക് ഒന്നും കൃത്യായിട്ട് കഴിഞ്ഞോണ്ട് നമുക്ക് അറിയാവേ വിശദായിട്ട് ഉ അന്ന അങ്ങനൊയി നാളെ ചെലപ്പോ അങ്ങനെ ഒരു യാത്ര വരുന്നുണ്ടായിരുന്നു ഞായറാഴ്ച അല്ലായിരുന്നോ
ആ എന്തായാലും തിരക്കിട്ടും
ആ തിരക്കിയിട്ട് പിന്നെ ഇത്രയും ദൂരം നമുക്ക് പോകണണ്ടും പിന്നെറുതെ പോവാൻ പറ്റത്തില്ലോ അവരും ഇല്ലെങ്കിൽ പിന്നെ പോയിട്ടും കാര്യമില്ലല്ലോ
തിരക്കിട്ട് പോയാ മതി
ആ തിരക്കിട്ട് അന്നേരം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഉ അവിടെ പിന്നെന്തതുണ്ട് വിശേഷം
എല്ലർക്കും പനിയൊക്കെ ആയിരുന്നു ഇപ്പം കുറഞ്ഞു കുറഞ്ഞുവരുന
ആ വരുന്നോ പനി ഇപ്പം പനിയുടെ അതാണ്
ആ എനിക്ക് ചെറിയ ചെറിയ ഇതൊക്കെ കാണിക്കുന്നുണ്ടാക്കി എങ്കലും വലുതായിട്ട് അന്നൊന്നുമല്ല
വ ആന്നോ ഏ ഗുളിക ഉണ്ടായിരുന്നോ
ഞാനാന്നെങ്കിൽ ആ ഒരു മരുന്ന് കഴിച്ചായിരുന്നു
ആ
ഇത്രയും നിന്നത് അ അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയതായിട്ട് വരാഞ്ഞത്
ആ ചിലപ്പോ അതായിരിക്കും തുടക്കവേ അങ്ങ് കഴിച്ചില്ലായിരുന്നോ
ആ ആന് ആന് അതുകൊണ്ടായിരിക്കും
ഉം ഇവിടെയും പരിസരത്തെ എല്ലാർക്കുക്കെ പനി
അവിടെ ഉണ്ട് ഇവിടെ അടു അടുത്തക്കെയുണ്ട് പക്ഷെ എന്നാലും ഇതൊ ഇവർക്ക് കുറച്ച് കൂടുതലായിപ്പോയി. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ അങ്ങ് വീണ് പോയെന്ന്
വി ഓ രണ്ടുപേരും ഒരേപോലെ വീണു പോയി ആ ഇല്ലാരു ന്നു അന്നേരം ഇന്ന് ആഹാരൊക്കെ എങ്ങനെയായിരുന്നു?
ഇന്ന് പിന്നെ കൊഴപ്പമില്ലായിരുന്നു. ഇന്ന് അമ്മ എണീറ്റ് ഒണ്ടാക്കിയൊക്കെ ചെയ്തു എന്നാലും കൊറേ നേരം ഇങ്ങനെ നിക്കുമ്പത്തേന് ഭയങ്കര ന
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ചേട്ടന്റെ ഭാര്യയും ചേട്ടത്തിയെക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉം ഞങ്ങളെല്ലാരും കൂടെ ആഹ് പാത്രൊക്കെ കഴുകിയൊക്കെ കൊടുത്തു. പിന്നെ പാചകം അമ്മ ഒറ്റക്കാണ് ചെയ്യുന്നത്.
ചെയ്യുന്നേ ആഹ് ആഹ്
അത് അമ്മ ഒന്നു ചെയ്ത് നോക്കി പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാ
ഇവിടെ അങ്ങനെ അമ്മയ്ക്ക് എല്ലാം അങ് തനിയെ ചെയ്യുന്നയാ ഇഷ്ടം. നമ്മളൊന്നും അങ്ങനെ അങ്ങ് അടുക്കളെ കേറി ചെയ്യുന്നത് ഇഷ്ടല്ല നമ്മള് എന്തേലും സഹായിച്ചു കൊടുത്താല് കുഴപ്പമില്ല. അതല്ലാതെ ആഹ് വെക്കുന്നക്കെ ഞങ്ങ തനിയ
ഉം
അ ന്നേരം അമ്മയ്ക്ക് പിന്നെ വേറെ ആര് വെച്ചു കൊടുത്താലുവെ ആഹ് അമ്മ വെക്കുന്ന രുചി നമുക്ക് കിട്ടത്തില്ല.
ആത് ശരിയാ
ആഹ് നമ്മള് തന്നെ അമ്മ പറഞ്ഞു തന്ന് നമ്മള് വെച്ചാലും ആ രുചി നമുക്ക് കിട്ടത്തില്ല.
ഇല്ല ഓരോത്തർക്ക് ഓരോ കൈ പുണ്യം
ആ കൈ എനിക്ക് നമ്മളിപ്പം അമ്മയൊക്കെ എവിടെങ്കിലും യാത്രയൊക്കെ പോന്നെങ്കിൽ നമ്മളോട് അഥവാ എന്തെങ്കിലും വെക്കാൻ പറഞ്ഞാലേ നമ്മളോട് എല്ലാം കൃത് കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കല്ലേ പോന്നത്.
ആന്ന്
അളവുംകാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയല് നമ്മള് വെക്കുമ്പോഴത്തേക്ക് അതിനൊരു രുചി കാണത്തില്ല അമ്മ വെക്കുന്ന രുചി കാണത്തില്ല.
അ ഒരു പ്രത്യേക രുചിയാ.
ഓരോ പ്രത്യേകരുചിയ ആ അന്നേരം പിന്നെ കാര്യങ്ങ ക്കെ നടക്കട്ട് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ
ശരി ശരി
ശരി എന്നാ ശരി